കേൾക്ക
ആഹ് കേൾക്ണ്ട് എന്തൊക്കെണ്ട്
ആ എന്താണ്ട്‌ ആഹ വിശേഷം സുഖം തന്നെ ഇവിടെ മഴയാണ് രാവിലെ മുതല് അതാണ് വിശേഷം ഹെ കഴിച്ച ഫുണ്ടൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് കുറച്ചു നേരത്തേക്ക്ന്
കിടക്കയാണ്ല്ലേ ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബിരിയാണി ഒക്കെ ഇണ്ടാക്കി മധൂഹു ത്തൊക്കെ ഇണ്ടാക്കി പെരുന്നാളല്ലേ മദ്ഹൂത്തൊക്കെ ഇണ്ടാക്കി കഴിച്ച് ഇവിടെ കെടകാണ് ഉം നിങ്ങക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് സംസാരിച്ചുകൊണ്ടിരിക എന്നൊക്കെ വിചാച്ചിട്ട് ഇങ്ങനെ വിളിക്ക
ആഹ ഇനി വൈകിട്ട് ഇനി എന്താ പ്രോഗ്രാം
വൈകിട്ട് ഇനി സ്വന്തം വീട്ടിലൊക്കെ പോവും
ആഹ് അവർക്ക് ഡ്രസ്സ് ഒക്കെ കൊണ്ട് കൊടുക്കുവോ ഡ്രസ്സൊക്കെ
ഡ്രസ്സ് ഇല്ല ഡ്രസ്സ് ഒന്നും കൊണ്ട് കൊടുക്കൂല പിന്നെ നാ ത്തൂന്റെ വീട്ടില് പോവാണ്ട് അവിടെ മരുമോള് പ്രസവിച്ചടക്കാണ് അപ്പൊ ഒക്ക് ഒല്ക്ക്ള്ള സാധനങ്ങളൊക്കെ കൊണ്ട് പോണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളെല്ലാ കുടുംബക്കാരൊക്കെ ഒരുമിച്ചിട്ട്
ആഹ്
അങ്ങനെയൊക്കെ പോണംന്ന് ങ്ങനെ വിചാരിച്ചെ
ആ ഫുഡ് എന്താണെന്നാ പറഞ്ഞെ എന്താ
മദ്ഹൂത്താണ് ണ്ടാക്കിയത് മദ്ഹൂത്ത് മദ്ഹൂത്ത് കബ് സ മോഡലൊരു സംഭവമാണ് മദ്ഹൂത്ത്
ആ ചോറും ബിരിയാണി പോലെ വെല്ലാം വെക്കണതാണോ അത്
ആ ബിരിയാണി പോലെ വെക്കണതാ നമ്മൾ വിശേഷ ദിവസ സങ്ങൾ ദിവസങ്ങളിലൊക്കെ നമ്മൾ വെക്കൂല്ലേ
ആഹ് എനിക്ക് അറിയില്ല ഞാൻ ഹിന്ദുവായത് കൊണ്ട് അറിയില്ല ഉം
അറിയൂല്ലല്ലേ
ഇല്ല ഇല്ല ഞാൻ കേട്ടിട്ട് ഇല്ല കണ്ടിട്ടൂല്ല
ആഹ കണ്ടിട്ടൂല്ല യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല
ഇല്ല ഇല്ല ആനടി
അതെ ആ ചോറ് ഇപ്പ ഇവിടെ അടുത്ത് ഒരു ആറു മാസ ആട്ടുള്ളൂ ഹെ അറേബ്യൻ മന്തിയാണത്
ആഹ് അറേബ്യൻ മന്തി ഓ ഓ ഓ ഹാ അത് വീടുകളിലും ഉണ്ടാക്കാം നമുക്ക് സ്വന്തമായിട്ടല്ലേ ആഹ
ആഹ് നമ്മുക്ക്ണ്ടാക്കാം
ആഹ് പിന്നെ വേറെ എന്താണ് വിശേഷം മഴയുണ്ടോ അവിടെ
ഇന്ന് പിന്നെ ഞങ്ങൾക്കൊരു വിശേഷ വിശേഷ ദിവസണ് അപ്പ ഞങ്ങൾ നാതാ റോസ്റ്റ് പോ എടുത്ത് ഹെ ബീഫ് വെരട്ടിയെട്ത്ത് ചിക്കം പൊര്ച്ച്ട് ത്ത് ഞ്ഞ്.
ആഹ്.
ങ്ങനെക്കോരോ സംഭവങ്ങളാണ് സംഭവങ്ങളാണ് ഞങ്ങൾ ണ്ടാക്കിട്ത്തെ.
അ എണ്ണക്ക്യത്തല്ലല്ലോ പൊരിക്ക്യണത് മറ്റെ അല്ലാതല്ലേ.
ആഹ് എണ്ണക്ക്യകത്തന്നെ പൊര്ച്ച് ആഹ് വർത്ത്ട്ക്കെണെ എണ്ണേക്ക്യകത്തന്നെ. വെളിച്ചെണ്ണയിലാണ് ഇന്ന് വർ ത്ട്ത്തത് ഓയിലൊക്കെണ്ട് ശെ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലാ ട്ട്യത്ണ്ടായപ്പം നമ്മള് വീട്ടിലെന്നെ നമ്മള് തേങ്ങെക്കെ ഏ റെഡ്യാക്കി ണ്ടാക്കി ആ ള്ളതോണ്ട് ഞമ്മളതില് ണ്ടാക്കിട്ത്ത്.
ഓക്കെ ആ ഞാനോർത്ത് ഈ കമ്പിയില് വെച്ചിട്ടിങ്ങനെ ചെയ്തെടുക്കത്തില്ലേ പൊള്ളിച്ചെടുക്കില്ലേ അങ്ങനെയാന്ന് വിചാര്ച്ചു.
അത് പൊള്ളീച്ചത് അൽഫാമൊക്കെ.
ആഹാ ഹ.
തൽഫാമല്ലേ കമ്പിയിലൊക്കെ വെച്ചിട്ട്ങ്ങനെ കവർലൊക്കാക്കിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ആഹ് ഫിഷൊക്കെങ്ങനെ ണ്ടാക്കിട്ക്കല്ണ്ട്.
പ്പയെല്ലാ അങ്ങനെയല്ലെ പൊരിക്ക്യുന്നെ എല്ലാരും അങ്ങനെ ഇപ്പം വെളെണ്ണ യൂസ് ചെയ്യാതിരിക്യാ വേണ്ടി അങ്ങനെ എല്ലാരും പ്പൊ. പൊരിച്ചല്ലേ എല്ലാ സാനങ്ങളും.
ശാലോ ഫ്രൈ ചെയ്ത്ട്ക്ക ലേ ആ അങ്ങനി ണ്ടാക്കിട്ക്ക്ണ്ട്. ഏഹ് ങ്ങനി ണ്ടാക്ക്യൊക്കെട്ക്ക.
ആഹ് പിന്നെ മഴയുണ്ടോ അവിടെ.
ഏ . മയ രാവിലെ നല്ല മഴ പെയ്തു അപ്പൊ ഞാ വിചാര്ച്ച് നല്ല മഴ പെയ്യണ ദിവസ. ന്ന്ത് മയക്കാലം തൊട്ങ്ങിന്നൊക്കെ വിചാര്ച്ച് പിന്നെപ്പോ നല്ല വെയില് നല്ല ചൂട്. പിന്നെ കുടുംബക്കാരോടൊക്കെ പേ ഞങ്ങളെ വിശേഷ
മഴയ.
മഴയാണ്ലേ ഇപ്പടും മഴേന്നെ.
ആഹ് മഴയ ഇപ്പഴും ചാറിക്കൊണ്ടിരിക്ക്യുന്നു ചെറുതായിട്ട്.
എ ചെർതായിട്ട് ചാറിക്കൊണ്ടിരിക്ക്ണ്ട് ലെ ഇവിടെ രാവിലെ നല്ല മഴ പെയ്ത് അ പ്പ ഞാന് ആ എഹ് മഴക്കാലം തൊട്ങ്ങിന്നൊക്കെ വിചാര്ച്ച്. മിന്നെ വിശേഷ ദിവസല്ലന്ന് ആര്ക്കു ഒടു പൊർത്ത്ക്കൊന്നു എർങ്ങാൻ കഴിയൂലന്നൊക്കെ വിചാര്ച്ച്ങ്ങനെ. വടെങ്ങനെ ഇര്ക്കേനി പിന്നെതാ നല്ല ല്ല വെയില് വേനൽക്കാലം പോലത്തെ വെയില് നല്ല ചൂടുള്ള വെയില്.
അതെയാ ആഹ് ഇനിയിപ്പെന്താ നാല്മണിക്ക്.
തിലൂടെ റോട്ടിലൂടെക്കെ വണ്ടികളെ ഓടി ഓടിക്കൊണ്ടിരിക്കും വിശേഷ ദിവസായ്ട്ടേ പിന്നെന്ന് കുടുംബക്കാരെ വീട്ടിലൊക്കെ തറവാ ട്ടിലീ കുടുംബക്കാരെല്ലം മൊത്തം വീട്ടിൽ ഞങ്ങൾ പോയി അവിടുന്ന് പായസ സം ഉം വെള്ളം ജ്യൂസ് സെവനപ്പ് ഇങ്ങൻത്തെ സംഭവങ്ങളൊക്കെ കുടിച്ചു. പ്പൊക്കെ വീട്ടിലെത്തിയിട്ട് വടങ്ങനെ ഏഹ് വടങ്ങനെ ഇരിക്കാണ്.
ആഹ്.
നിങ്ങള് ഇങ്ങനെക്കെ.
ഓ ഇല്ല നമ്മക്കങ്ങനെയൊന്നു ഇല്ല. ആഹ് വിശേഷ ദിവസങ്ങളില് നമ്മക്ക് കൂടുതലും. ആഹ് ഓണം ക്രിസ്മസ്. ഇയ്യോ ഇത വിഷു അതൊക്കെയല്ലേ അപ്പാദിവസങ്ങൾലൊക്കെ പോകും.
പോവുലെ കുടുംബക്കാരെ വീട്ട്ക്കൊക്കെ പോവുലേ.
ട്ടിലും എല്ലാവര്ടേം വീട്ടിലൊക്കെ പോയി ഒണക്കോടിയൊക്കെ കൊട്ത്ത് അങ്ങനെ കൊർച്ച് ചടങ്ങുണ്ടവു അങ്ങനെ.
പോവൂലെ.
പിന്നേ നാല് മണിക്കിനി എന്താണ്.
നാലുമണിക്ക് ഒന്നുണ്ടാവൂല നാല് മണിക്ക് നമ്മള്ണ്ടാക്ക്യച്ച പായസം അതൊക്കെ കുടിക്ക പിന്നെ നമ്മളിനിയും പോവും നമ്മളെ കുടുംബക്കാരെ വീട്ടിക്കൊക്കെ എ ദിവസം ഫുള്ള് ദിവസം. നമ്മള് കർങ്ണരു ദിവസാണ്. അതാണ് ഇന്നത്തെ ദിവസത്തില് നാളെ അതൊക്കെ വിട്ടില്ലേ ഇനി സ്കൂൾ തർക്കാറായില്ലേ അപ്പൊ സ്കൂൾക്ക് പോവണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം പെരുന്നാളും സ്കൂൾ തൊറക്കും ഒക്കെപ്പൊ ഒപ്പായതോണ്ടേ
ആഹ്
ഭയങ്കര ഒരു ഇതായി
ആഹ്
പിന്നെ നിങ്ങളെ ഏഹ്
എപിന്നെ ഊണൊക്കെ കഴിഞ്ഞതാണ് ഇന്നനി ചോറ്
കഴിഞ്ഞില്ലേ
ആഹ് ചോറ്ണ്ടായിരുന്നു ഉം പിന്നെ കറി വെച്ചത് മത്തങ്ങ എരിശ്ശേരി പോലെ കറി വെച്ചു ആഹ് പിന്നെ ടേ ഉപ്പേരു പയറുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഞാൻ പയറ് കൃഷിയുണ്ടെനിക്ക് അതെന്ന് കൊറച്ച് പയറ് കിട്ടിയപ്പൊ അത് ഞാന് തോരം വെച്ചു
തോരൻ വെച്ചുല്ലേ
ഉം
പിന്നെ ആഹ് ഫയം ഒ ക മ മീനൊക്കെ ഒന്നും കഴിക്കുലേക്കുല്ലേ
ഇല്ലല്ലല്ല ഇല്ല വെജിറ്റേറിയനാ നോൺ വെജ് ഇല്ല ആഹ് അതൊണ്ട് ഇല്ല
പിന്നെ എന്തൊക്കെയുണ്ട് അപ്പൊ നിങ്ങള് മാത്രണ്ടാവുള്ളൂല്ലേ ഹസ്ബന്റൊന്നും ഇല്ല്യല്ലൊല്ലേ വീട്ടില്
ഉണ്ട് ഉണ്ട് ഞാനും എന്റെ ഹസ്ബന്റും മാത്ര ഒള്ളൂ വീട്ടില് അമ്മയൊക്കെ വേറെ റെ താമസിക്കുന്നത് ഞങ്ങള് വേറെ താമസിക്കുന്നേ
വേറെ താമസിക്കണത് കല്ല്യാണം കഴിച്ചു കൊടുതത്ത് വി അവിടെ അടുത്ത് തന്നെയാണോ
ആഹ് അടുത്ത് അടുത്ത് എന്നു പറഞ്ഞാ കൊറച്ച് ദൂരണ്ട് എന്റെ വീട്ടിന്ന് ഒരു എട്ട് ആഹ് എട്ട് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ദൂരോണ്ട്
ആഹ് അത്ര ദൂരൊക്കെണ്ട്ലേ
ഉം ചേട്ടന്റെ വീട്ടിലേക്ക് ഉം
ഉം ന്താ ആഹ് പിന്നെന്താ സ്കൂള് ഒക്കെ തൊറക്കറായി ഇപ്പ അപ്പൊ അങ്ങനെ ക്കേണ് വിശേഷങ്ങളൊക്കെ നല്ല ബാ ഈ പ്രാവശ്യം നല്ല വെയിലൊക്കെ അർച്ചിട്ട്ണ്ടായിന്നല്ലോ
അതെ അതെ
നല്ല പാമ്പ്
ഞങ്ങളുടെ ഇവിടെ ഇപ്പം നല്ല മഴയാണ് വേനലൊക്കെ എന്നേ പോയി ഇപ്പം വെയില് കാണാനേ ഇല്ല മഴ മാത്രള്ളൂ അതു കൊണ്ട് തുണി ഇട ഒണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്
കൊറേ ആയൊ മഴ പെയ്യലൊടങ്ങിയിട്ട്
പിന്നെ ഇവിടെ കൊറേ ദിവസമായി മഴ തൊടങ്ങിയിട്ട്
തന്നെ എവിടന്നാ മഴ പെയ്തിട്ടില്ല ഇന്ന് രാവിലെ ഒരു കുറേ ദിവസത്തിനു ശേഷം ഇന്ന് രാവിലെയാണ് മഴ പെയ്യുന്നേ
ആഹ് ഇന്നലേ നല്ല മഴയണ്ടായിരുന്നു
തന്നെ
ഇന്ന് പിന്നെ രാവിലെ മുതലിങ്ങനെ ചാറി ചാറി ചാറി നിക്കുവാ ഒറക്കേം പെയ്യുന്നില്ല അന്നാ മഴ തോർന്നു അല്ല നിക്ക്ണത്
ഓഹ് ഇവിടെ നല്ല വെയില് അറിക്ക്ണുണ്ട് ഇപ്പൊ ഞമ്മള് ഇപ്പ അയലിലിട്ട് അയലിട്ട്ണ്ടെങ്കി അത് ഒണങ്ങി കിട്ടും അ അങ്ങനത്തെ വെയിലറിക്കിണ്ട്
ആഹ് തുണിയേ ഒണങ്ങൂല്ല അതാണ് വല്ല്യ പ്രശ്നം നമ്മക്ക്
ആഹ് ഒണങ്ങൂല നല്ല കട്ടിയുള്ള ഫാന്റെ ഒക്കെ ആയാ കു പായൊക്കെ ആണെങ്കിലിൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് പിന്നെ അടുത്ത മോളില് പിന്നെ വീട്ടന്റെ മോളൊക്കെ കൊറെ എന്താ വീ താമസം ഇല്ലാതെ കിടക്കുന്ന ആരുണ്ട് ഒരു സ്ഥലവ അപ്പൊ അവിടെ ഇങ്ങനെ അവരെല്ലാം വൃത്തിയാക്കണം ഇന്ന് ഇവരി വന്നിട്ട് പറഞ്ഞായിരുന്നു എല്ലാവാരും എല്ലാം വൃത്തിയാക്കണം ഇപ്പം ഡെങ്കു അതും ഇതുംക്കെ കേയറുന്നുണ്ട് അങ്ങനെ ഇങ്ങാന അപ്പ മോളിൽ വൃത്തിയാക്കുന്നത് ഞാനപ്പ അവിടെ നിക്കുമായിരുന്നു ഇച്ചിരി നേരം
വൃത്തിയാക്കാഞ്ഞിട്ടുണ്ടെങ്കില് വെയിലറക്കുന്ന സമയത്ത് പാമ്പ് ഇങ്ങനത്തെ ഇഴ ജന്തുക്കളൊക്കെ കയറിയിട്ട് അവിടെ
ആഹ് പുറയിടത്തിന്റെ മോളത്തെ ഒരു വീട്ടില് പാമ്പ് കേറി അത് മറ്റേ എന്തോന്നാ ഒരു വലിയൊരു അണലിയോ അണലിയല്ലല്ലോ ഈ പെരുമ്പാമ്പ് കേറി അതിന്റെ കുഞ്ഞിനെ കിട്ടി അപ്പൊ ഇവരുടെ സ്ഥലം ഫുള്ളും കാടാണ് അത് വൃത്തിയാക്കണ എന്നങ്ങാട്ട് പറഞ്ഞു കഴിഞ്ഞാ അവര് വന്ന് വൃത്തിയാക്കും അവിടെ
ഞങ്ങളെ ഇവിടെ വീടിന്റെ അടുത്ത് ഒരു കുട്ടിക്ക് പാമ്പ് കടിച്ച് വിറകിന് പോയതായിരുന്നു റബ്ബർ തോട്ടത്തില് ചെറിയ രണ്ടു വയസ്സായരു കുട്ടീനെ പാമ്പ് കഠിച്ചു ഏഹ് അണലി അവടെ കഴ ആഹ് കുട്ടി രക്ഷപ്പെട്ടു രക്ഷപെട്ട് അണലിക്ക് അണലിക്ക് എന്താ മരുന്നു അല്ല ആൻഡിവനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ട്ന്ന എന്തോ ഭാഗ്യ ത്തിന് കുട്ടി രക്ഷപപ്പെട്ടുപ്പോ ഏതാലും കുട്ടി ആകെ കാലൊക്കെ ഒന്ന് നന്നായിട്ട് വീങ്ങി വന്നിട്ടുണ്ടായിരുന്നു
വരാതായിരുന്ന
വിറക്കെടുക്കാൻ പോയത് എനി പണിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മള് വിറ വട്ടൊക്കെ എടുക്കാന് വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടൊക്കെ പോയതാനി രാവിലെയണേ ഇന്നല്ല കേട്ടോ രണ്ടു മാസം ഒരു മാസപ്പതൊക്കെ സംഭവിച്ചിട്ട് ഏതായാലും കോളേജിലൊക്കെ കൊണ്ട് ഏതൊലും കുട്ടി രക്ഷപ്പെട്ട് കിട്ടിട്ടുണ്ട് കുട്ടി കുഴപ്പമൊന്നുമില്ല കാലിൻ്റെ അവിടെ ഇങ്ങനെ തുടിപ്പ് മാത്രണ്ട്
ആഹ് അയ അത് അതിനേക്കെറി ചവിട്ടി കാണും അതാ
ആഹ് ചവിട്ടില്ല അണലി കൊത്തൊല്യൊ നന്നായിട്ട് കൊത്തുവല്യോ അടുത്ത് കൂടെ പോണലെന്നെ ചാടി കൊത്തുന്നാ പറഞ്ഞത്
ആണല്ലില്ലേ ഏഹ് പാമ്പിൻ്റെ കാര്യം ഓർക്കുമ്പോ പേടി വരും
ഏതായാലും ആഹ് കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് ആഹ് കുട്ടി ഇപ്പം വീട്ടിലെത്തി കാലിന് ഒരു കറുപ്പായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് കോ ഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വല്ലാതെ അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നുമല്ല ഏതായാലും രക്ഷപ്പെട്ട് വീട്ടിലെത്തിട്ടുണ്ട് എതാലും
ആഹ് അതല്ല ഇപ്പൊ ഈടെ അങ്ങോട്ട് കൊച്ച് മരിച്ചു പോയില്ലേ അങ്ങോട്ട് പാമ്പ് അങ്ങോട്ട് കടിച്ചിട്ട്
എന്നായിക്കോട്ടെട്ടോ ഞാൻ വിളിക്കട്ടോ
ആഹ് ശരി ഓക്കെ